ഹലോ നല്ല വിശേഷം എന്താ അവിടത്തെ വിശേഷം ആ ഇവടെ ഇവടെപ്പൊ നല്ല മഴാണ് അവടെ എങ്ങനെ മഴണ്ടോ
ഇവടെ മഴ പെയ്തി പെയ്യ്ണില്ലങ്ങനെ മൂടിയിരിക്ക്ണ്ട് തൺത്ത കാലാവസ്ഥന്നേണ് ആഹ് ആ പെയ്തിട്ടില്ല ആ
ഇരുട്ട് മൂടി നല്ല മഴയാണ് കേൾക്കുന്നുണ്ടോ അറിയില്ല മഴന്റെ ശബ്ദം ആ
ഏഹ്
ആഹ് എന്തായി ഭക്ഷണൊക്കായോ
ഭക്ഷണങ്ങനെ ആയിക്കൊണ്ടിരിക്കുണു
എന്താന്ന് ഉണ്ടാക്കുന്നെ
ഇന്ന് ദോശ ചട്ട്ണി സാമ്പാറ്
ആ എല്ലാ വിധം ഉണ്ടല്ലോ എല്ലാ ദോശക്ക് ചട്ട്നിം സാമ്പാറും ഒക്കെ വേണം
ആ കുട്ടികൾക്ക് അതാാണ് ഇഷ്ടം ആ
അങ്ങനെ അപ്പൊ രണ് ഒക്കെ ഇണ്ടാക്കും അപ്പൊ രാവിലെ ഓഹ് നമുക്കൊരു മടി നമ്മക്കൊരു കറിന്നെ ഉണ്ടാക്കാൻ ഭയങ്കര മടി തേങ്ങ
അങ്ങനെയൊന്നുല്ല മടിയൊന്നുല്ല ഉം
പത്തിരി ഉണ്ടാക്കീണ്പ്പൊ ഉണ്ടാക്കി കഴിഞ്ഞ് വന്നതേ ഒള്ളു പത്തിരീം കറിയുണ്ട് കോഴി മുട്ടക്കറിയുണ്ട് ഉം ഇനിയിപ്പോ മക്കളൊക്കെ സ്കൂളിൽ പോവാന്
ആഹ് പോവാനായി പ്പൊ ആ വെള്ളിയാഴ്ചായി ട്ട് ആ ഇണ്ട്ണ്ട്
ആ അങ്ങനെയല്ലേ ചെല സ്ഥലങ്ങളില് വെള്ളിയാഴ്ച സ്കൂൾ ഉണ്ടാവൂല അതാ ഞാൻ ചോദി ഈ മാപ്പിള സ്കൂൾല് ഹ് മാപ്പിള സ്കൂളിലൊന്നും അങ്ങനെ ഇണ്ടാവുലല്ലോ ഇല്ല ആ അതാണ് മറ്റേതാവുംലെ പ്രൈവറ്റ് പ്രൈവറ്റ് ഇനിപ്പോ അവർ എന്തെങ്കിലും കൊണ്ട് കൊടുക്കണോ
ഇല്ല സ്നാക്സ് ഒന്നും വേണ്ട വല്ല്യ കുട്ടിയാളാ
വല്ലിയ കുട്ടിയാള അവടെ ചോറ്ണ്ടാവോ
ഇല്ല ഇല്ല ഒരു പ്രൈവറ്റ് സ്കൂളാ ഗവൺമെന്റ് സ്കൂൾ അല്ല ഗവൺമെന്റ് ആ ഗവൺമെന്റ് സ്കൂൾ ലാകുമ്പോ ഫുഡ് അവട്ന്ന് കഴിക്കും ത് പ്പോ
അപ്പൊ നിയിപ്പോ ചോറിന് എന്താ ചെയ്യാ അവര്
ചോറിന് ചെൽപ്പോ രാവിൽത്തെ ഫുഡ് കൊണ്ടോകും അല്ലെങ്കി പിന്നെ ചോറ് കൊണ്ടോകും അങ്ങനെയൊക്കെയാണ്
ആഹ് അങ്ങനേണ്ല്ലേ എപ്പൊ ആ എത്രീലാ പഠിക്കുന്ന് മക്കള്
ആറാം ക്ലാസ്സില് ഒരാൾ അഞ്ചാം ക്ലാസ്സില്
ആഹ് പഠിക്കോ എങ്ങനേണ്
കൊപ്പല്ല തര്ക്കട്ല്ല.
കൊഴപ്പല്ല പഠിക്കാ പഠിക്കാനൊക്കെ ഇരിക്കൊയ്ക്കാരല്ലേ?
ആഹ് ആഹ് ഇര്ത്തണം. ന്ന ഇരിക്കു ഉം അയ്യോ നല്ല മഴ. ട്ടോ മഴ ന്ന് പറഞ്ഞപ്പതാ മഴ പെയ്തോണ്ടിരിക്ക്ണു.
ഞ്ഞില്ലേ മഴ പെയ്തോളുംന്ന്.
ആഹ് അയ്യോ നല്ല മഴ പെയ്യ്ണ്ട്ട്ടോ.
ആഹ് അതാണ് ഇവിടൊക്കെ നല്ല മഴാണ് ഈ മഴയ് മഴ സമയ റ്റൊക്കെ ഇൻക്ക് ഭയങ്കര ഇഷ്ടം പൊർതോട്ടൊക്കെ പോവാന.
ഓ്ഫ് സൂ ചടഞിരിക്കാനാഷ്ടം.
ചടഞ് വീട്ൽ ചടഞ്ഞിരിക്കാനാഷ്ടം.
മഴ കൊള്ളാൻ മടിയാ.
ഇൻക്കങ്ങനൊന്നല്ല ന്ന ഞ നേരെ തിര്ച്ചേനി ഇൻക്ക് മഴാന്ന്. വന്നാല് ഇൻക്ക് പൊറ്ത്തോട്ട് ഇറ്ങ്ങണം റെയിൻകോട്ടക്കെ ഇട്ട് പക്ഷേ ഒരാളൂടി വേണ ട്ടോ അല്ലെങ്കിഷ്ടല്ല അമ്മക്ക് പറ്റിയെ അമ്മളെ നമ്മളതിനന്സരി ച്ള്ളെ ഒരു ആള് വേണം ന്നാ രസാണ് ഞങ്ങള്തേപൽ റ്റന്നെ കഴിഞ്ഞ മയത്ത് പാടത്തും വരമ്പ് പാടത്തൊ ക്കെപോയിന് തേപോൽ തന്നെ ഫോട്ടട്ക്കാനും.
അത് രസാണ് അതൊക്കെ ഇഷ്ടാണ് പെറ്ത്ത് പോവാനൊക്കെ ഇഷ്ടാണ്.
ഇഷ്ടണ്ല്ലേ ആഹ് അങ്ങനെ ഇഷ്ടം ഞാനിതേ ട്ടന്നെ കുളി.
കുളിക്കാനൊക്കെ പോവാ ഇഷ്ട ആഹ് പുഴെലൊക്കെ ഞങ്ങള് പോവാറുണ്ടായിരുന്നു. ഹസ്ബൻറും കുട്ടിയളൊക്കെ കൂടി പുഴേൽക്ക് പോയിരുന്നു കഴിഞ്ഞ വർഷം നല്ല രസായിരുന്നു.
ആഹ് രിഷ്ടാണ് ഞങ്ങളവിടെ ദേത്ട്ത തന്നെ ഒരു തോട്ണ്ട് അവിടെ ഞങ്ങൾ കുളിക്കാൻ പോവല്ണ്ട്. അവ്ടപ്പം ഭയങ്കരെ. മഴയായിട്ട് മഴയായിട്ട് വെള്ളന്നായിട്ട് ഈ കെട്ട്ണ്ടാവുല്ലോ അതിന്റെ. പൊർതൂട്ട് വരെ വെള്ളം വന്ന്ണ് പേടിയാണ് പോവാന്‌ അതാണ്. പക്ഷേ ഒരുപാട് ആൾക്കാരത് കാണാനും വര്ന്ന്ണ്ട് കുളി
ആഹ് ആഹ് ല്ല രസാണ് കുളിക്കാൻ പോവാൻ രസമാ മഴ കാലത്ത്.
അതിലെ ആഹ് ന്താണ് അതിലിപ്പം ഏ ഒരു. കുവം കൊർ ച്ച് മുന്നേ തേപോൽതന്നെ ഇതേപോലത്തെരു മയക്കും വേണ്ടി മയയ്ത്തൊരു കുട്ടി മരിച്ചൊക്കെ ചെയ്തായ് ആഹ് തോട്ടില്. പുട്ടും. ആഹ് ആഹ് കുട്ടി അതേപോൽ തന്നെ കുരുത്തങ്കട്ടൊരു കുട്ടിയാണ് ആഹ് കുട്ടിനോട് പറ്ഞ്ഞ്. ആഹ് ന്താണ് അതില് കേറ് കേറ്ന്ന്.
ആഹ് നേര്.
നിക്ക്ന്നവറ് പറ്ഞ്ഞ് പക്ഷേ ആഹ് കുട്ടി കേട്ടീല്ല ആഹ് കുട്ടി എന്തേ അയ്ന്റെ ഒറ്റ കൈയ്യാണ്ങ്കില് വയ്യ ന്നിട്ട് പിന്നെ. ഇവര് പോയി ആഹ് കുട്ടി കേറുഅല്ലോ വിജാർച്ചട്ട് ഈ കുട്ടി എന്തേയ്തു വെള്ള ത്തില് മുങ്ങി മരിച്ചാ ആകൊരാങ്കുട്ടിയേ ഉള്ളേനി ഒന്നാതെ. പാവം തോന്നാ വ്ടട്ത്താണത് സംഭവം നടന്ന്നെ നമ്മ്ളട്ത്തൊക്കെ നട കുമ്പം മ്മക്കൊര്താണല്ലോ.
എന്താ ചെയ്യാ ചെറിയ മക്കളല്ലേ അവരോട് പറഞ്ഞ് കൊട്ത്ത് മന്സ്സിലാക്കി കൊട്
ആഹ് അത പറഞ്ഞ് കൊട്ത്തിട്ട് കേക്കാഞ്ഞിട്ടാണ് ഞവര് പറഞ്ഞായ്ട്ട്. കാക്ക് ഗൾഫിലാണ് പ്പവര് പറഞ്ഞ്. ഞങ്ങള് ഇതേപോൽതന്നെ ഇക്കാകക്ക് വിട്ട് കൊട്ക്കൂട്ടോ ജ് ങ്ങനതാക്കണന്ന്. ട്ടു യാതൊരിതില്ല അതാണ്.
എന്താ ചെയ്യാ ഈ മഴക്കാലായാ ങ്ങനെ കൊറെ മരണങ്ങള് കേൾക്ക.
മഴക്കാലയാ പിന്നെ പൊയേലും തോട്ട്ലൊക്കെത്രയാ അങ്ങനെ. ഇതേപോൽ തന്നെ ഓരോ കുട്ട്യോള് കേൾക്കാതെ ഇറങ്ങിയാണ്ട് ഓരോന്ന്ണ്ടാ കേൾക്കുന്നത്.
ഉം ഉം നല്ല വെള്ളണ്ടോ അവിടൊക്കെ? കെണറിലൊക്കെ നല്ല വെള്ളണ്ടോ? മഴ പെയ്തിട്ട്.
ഇവടെ വെള്ളണ്ട് ആദ്യൊക്കെ ഞങ്ങക്ക് വെള്ളങ്ങനെ ഇണ്ടാവലില്ല. ഞങ്ങക്ക്ന്ന് പറഞ്ഞാല് ഇവടെ തോടട്ത്തായോണ്ട് ആഹ് തോട്ടിലൂടെ വെള്ളം നല്ല ഒയ്കി ഞങ്ങളെ കെണർല് വെള്ളം കൂടും അല്ലെങ്കില് വെള്ളം കൊറയും അങ്ങനേണ്.
ആഹ് അങ്ങനെ ആഹ് പാട പാടങ്ങളും തോടൊക്കെ അട്ത്ത്ണ്ടോ?
പാടം ആഹ് ഒരു പാടൊക്കെതന്നെ ആയിരുന്നു അതെ പ്പൊ ഒക്കെ എന്തെയ്ത് നെരത്തി നന്നായിട്ട് ഇതാക്കി നെര്ത്തി പൊയേണ്ടമ്മളെ വീടുകളൊക്കെ കൊറേ വന്നപ്പൊ കാടും തൊക്കെ മരൊക്കെ വെട്ടി വീട്‌ ആണ് ആഹ്
ഉം
ഇന്നിട്ട്പ്പ അവിടെക്കൊക്കെ റോഡൊക്കെ വന്ന് നല്ല ഉഷാറാക്കിണ് ഇപ്പൊരു കൊഴപ്പൊന്നുല്ല അങ്ങനെ
ആഹ്
വെള്ളം അട് ധികങ്ങോട്ട് കേറൂല്ല്യ കൊർച്ച് അതായത് തോടിൻ്റൊക്കെ കെർച്ചൊരു വിട്ടാണ് പണ്ടൊക്കവടെ വെള്ളത്തിൽ വെള്ളായിരുന്നു ഇപ്പവിടൊക്കെ തോടായി അവിടെ കുളിക്കൻ പോണ സ്ഥലൊക്കെ നെരന്ന് മണ്ണൊക്കെ ഇട്ട് റെഡി ആക്കിയപ്പോം തോടായി അര്ക്ക് റോഡ് വെര് റെഡി ആയി അവിടെങ്ങനെ വെള്ളണ്ടാവല്ണ്ടോ വേനൽക്കൊക്കെ എങ്ങനേ
എൻ്റെ സ്വൻ എന്റെ സ്വന്തം വീട് പാട പാടത്തിന്റെ വക്കത്താണ് അതിന്റെ അടുത്ത് തോടും ഇത് പറഞ്ഞ പോലെ നല്ല വെള്ളും കുളിക്കാനൊക്കെ പോയിരുന്നു ആഹ് ഹസ്ബൻഡിന്റെ വീട് ടൗണിലാണ് അത് കാരണം അട് ത്ത് തോടും പൊഴകളൊന്നുല്ല
ഇല്ലന്നേ ഞമ്മക്ക് ഹ് ഞമ്മക്ക് ഞമ്മളെ വീട്ടില്ണ്ടാവുമ്പോ മ്മക്ക് ക്ക് പോകാം ഭയങ്കര മടിയൊക്കെ ആയിരിക്കും ഏഹ് പിന്നെ ഞമ്മക്ക് അത് കിട്ടാതായിരിക്കുമ്പളാവു ഞമ്മള് അയിനോട് താല്പര്യം
ങ്ങനെ മിസ്സ്‌ ചെയ്യും അത്
ആഹ് ആദ്യൊക്കെ ആദ്യൊക്കെന്ന് പറഞ്ഞാല് ഇമ്മ കൊറേ പറയും വെള്ളല്ലാന്ന് അവിടെ പോയി കുളിച്ച് പോരിം കുളിച്ച് പോരീന്ന് പക്ഷെ മ ഭയങ്കര മടിയായിരിക്കും ഇപ്പം വെള്ളണ്ടായാലും ഇത് നമ്മള് പോവാൻ നിക്കുമ്പോത്തിന് ഇമ്മ ചീത്ത പറയാൻ തൊടങ്ങും എന്തിനാ ഇവിടെ വെള്ളല്ല്യേ കുളിച്ചാന് എന്നൊക്ക പറഞ്ഞ്കാണ്ട് കാരണം പേടിയാണ് കാരണം നല്ല വെള്ളള്ള സമയത്ത്
ആഹ്
എത്ര നീന്താനർഞ്ഞാലും ഉമ്മമാര്ക്ക് ഭയങ്കര ഫതി മന്ത എന്ത മ
ലും പേടിയാണ്
ആഹ് കൂടെ പോയാലും പേടിയാണ് പക്ഷെ കല്ലൊക്കണ്ട് ടെ തിരുമ്പാനൊക്കെ കല്ല്ണ്ട് ഇതേപോലെ ഓരോ പെണ്ണുങ്ങളോരോ സ്ഥലങ്ങളിൽ നിന്നൊക്കെ വന്നീന്ന് ആദ്യൊക്കെ ഞങ്ങള് എപ്പളും പോവു ആയിരുന്നു ഇങ്ങനെ തിരുമ്പാന് ഏഹ് കുളിക്കാനൊക് കാരണം ഞമ്മക്ക് ഈ കെണറ്ന്ന് പൈപ്പ്ന്ന് താക്ക്ണേനിക്കാണ്ടി നല്ല വെള്ളം കൊണ്ടേയി തിരുമ്പി പിന്നെതാക്കിയ അ ക്ക് പൈപ്പ് കൊർച്ച് വിട്ടാണ് അയ്നക്കാട്ടി നല്ലത് തോട്ട്പ്പോയിക്കയിഞ്ഞാ നല്ല സുഖാണല്ലോ തിരിമ്പി ഒൽമ്പി ഇതാക്കാന് അമ്മള അട്ത്തൊക്ക അവുമ്പോ തോട്
മീനൊക്കെ പിടിക്കാം പോവാറ്ണ്ടോ
ഓ മീന് അയ് അങ്ങനെ ചൂണ്ടലൊന്ന്ട്ടാണ്ട് പിടിക്കൂല നമ്മള്തേപോലെ മുണ്ടൊക്കെ വെച്ച്കാണ്ട് ഇങ്ങനെ പിടിക്കില്ലേയ്ര്ന്നോ രണ്ടാള് രണ്ട് തല പിടിച്ചോണ്ടിങ്ങനെ മീന് പിടി ക്കും അങ്ങനെ പിടിച്ചേന്ന് അങ്ങനെ കൊറെ മീന് കിട്ടീനി ആ മീനൊക്കെ അങ്ങേട്ട് കിണറില് കൊണ്ടൊയിടും കിണറിൽ കൊണ്ടൊയിടുമ്പം. അതില് നെറച്ച് വെള്ള അവുമ്പോം എന്ത് ചെയ്യും. കെണ ഏം വെള്ളം വറ്റുമ്പോ ആഹ് മീൻ നന്നായിട്ട് ചാകു അങ്ങനെയൊക്കെയനി കുടും ഉമ്മനോട് നല്ല ചീത്ത കേക്കലാണ് ചെയ്യല്. ഉം ഉം
ഫുഡൊക്കെ കഴിച്ചോ രാവിലെത്തെ?
ഇല്ല ഇല്ല ഭക്ഷണം കഴിക്കണം കഴിക്കാൻ പോവാണ്. മക്കളൊക്ക ഇപ്പം വരും മദ്രസ വിട്ടിട്ട് അവര്
ആഹ് ഇന്ന് വെള്ളിയായിട്ട് മദ്രസ ഉണ്ടോ
അവെരെക്കെന്തോ സ്പെഷ്യൽ ക്ലാസ്സ് എന്തോന്നറിഞ്ഞ് ഇവെടെ അടുത്ത് ഞായറാഴ് ചെലപ്പോ തന്നെ വെള്ളിയാഴ്ച്ച ചെല സമയങ്ങളിൽ എപ്പയുമൊന്ന് ഉണ്ടാവൂല അപ്പം സ്പെഷ്യലായിട്ട് എടുക്കും അങ്ങനെ ഒന്നും അല്ല
ച്ച് ദിവസം ഒന്നും സ്പെഷ്യലായിട്ടൊന്നും ഉണ്ടാക്കില്ലാ ഭക്ഷണം
ആ ഭക്ഷണം അങ്ങനെ എന്നും ഉണ്ടാ
കുക്കിങ്ങിനോട് താല്പര്യവൊള്ള ആളാണോ
ആഹ് കുക്കിങ്ങൊക്കെ ഇഷ്ടവാണ് പക്ഷെ അങ്ങനെയല്ല എനിക്ക് സാധാരണയല്ലേ മ്മള് ചോറും കറിയൊന്നും വെക്കണയിഷ്ടല്ല പക്ഷെ പുതിയിനങ്ങള് അതായത് ബിരിയാണി അതേപോൽ തന്നെ ഏഹ് ഈ യൂട്യൂബിലൊക്കെ കണ്ടാണ്ട് ഓരോ പലഹാരങ്ങള് ഉണ്ടാക്കൂലേ അതിനോടെനിക്ക് ഭയങ്കര ഇഷ്ടാണ്. സാധനം കിട്ടണം എന്നാല് എനിക്ക് ഭയങ്കര ഇഷ് എന്നെ കൂട്ടീലപ്പോ ഷവർമ്മ ഉണ്ടാക്കിയിട്ടില്ല കേക്ക് ഉണ്ടാക്കലുണ്ട്. കേക്ക് ഉണ്ടാക്കും ഷവർമ്മ ഉണ്ടാക്കിട്ടുള്ളത് ഇതുവെരെയുണ്ടാക്കി നോക്കിട്ടില്ല. നിങ്ങളൊണ്ടാക്കിയൊണ്ടോ ഷവർമ്മ വീട്ടിലൊണ്ടാക്കി രാവിലെ അതെങ്ങനെ നിങ്ങള് ഉണ്ടാക്കിയത് പൂസല് കുബ്ബൂസ് നിങ്ങളൊണ്ടാക്കിയതാ മേടിച്ചതാണ് ആഹ് ആഹ് മറ്റേ എറച്ചി ഒന്ന്‌ പൊരി
ആഹ് അത് നമ്മള് വേവിച്ചിട്ട് മിക്സിലിട്ടിട്ട് അടിക്കാം
മിക്സിലിട്ടിട്ട് ആ നമ്മള് കട്‌ലൈറ്റിന് ഇങ്ങെനെക്കടിക്കുന്നപോലെ
ആഹ് അതിന്റാത്ത് പിന്നെ അതിലിച്ചി എന്താ പച്ചക്കറികളൊക്കെ ചേ ചേർക്കുക. കാബേജ് ക്യാരറ്റ് അങ്ങനെയൊള്ള ഐറ്റംസ് കക്കരിക്ക അങ്ങനെയൊള്ള ഇപ്പമ്മള് നുറുക്കിട്ട് ചീസ് ചീസ് വേണം ഓക്കെ ഓക്കേ ഓക്കെ